ഹലോ ആ നമ്മള് ഇന്ന് സംസാരിക്കുന്ന ഇനി മൂന്നാമതായി സംസാരിക്കുന്ന വിഷയം ആ നമ്മുടെ കല്യാണ വീടുകളെ കുറിച്ചാണ് ഉം കല്യാണ ചടങ്ങുകളെ കുറിച്ച് ആ എന്തൊക്കെയാണ് ഇപ്പം ഈ എന്താ പുതിയ- കാലഘട്ടത്തിലെ- കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ കുറിച്ചും അതിന്റെ എന്താ പോരായ്മകളും അല്ലെങ്കില് ഒത്തിരി എ എന്തൊക്കെയാണ് ഉം ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകള് കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കാണുല്ലോ അതുവാ യിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളെ പ ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാവേ ഉം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ കല്യാണങ്ങളെ കുറച്ച് ഒരു ചെറിയ കാര്യങ്ങൾ പറയാ നമ്മുടെ ഇവിടെ കല്യാണങ്ങൾ നടക്കുക കൂടുതലും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളായിട്ടായിരിക്കും അപ്പോ കല്യാണം- പിന്നെ- കൂടുതലും ഏഹ് ഒരുപാട് ബന്ധുക്കാരും ആൾക്കാരും എല്ലാം വന്ന് തലേദിവസം വീട്ടിൽ കൂടുന്ന ഒരു പതിവുണ്ട് ഇവിടെ വന്ന് എല്ലാവരും വൈകുന്നേരം വരും ് പിന്നെ എന്താ കല്യാണത്തിന്റെ പിറ്റേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട്- എല്ലാരും കൂടും-
എല്ലാരും കൂടും ഹ് കൂടുതലും അടുത്ത ബന്ധുക്കളാണ് കൂടുതല് വരിക പിന്നെ തൊട്ട് അടുത്തുള്ള അയൽക്കാരൊക്കെ വിളിക്കും എല്ലാരുംടെ വന്ന് വൈകുന്നേരം പാട്ടും ചെറിയ ആഹ് ചെറുക്കന്റെ വീട്ടില മധുരം വെപ്പ് എന്നൊരു പരിപാടി ഉണ്ട്-
മധരം വെപ്പൊന്നൊരു പരിപാടി- ചേച്ചി ചേച്ചിമാർ ഇത് പെമ്പിപിള്ളേരുടെ വീട്ടിലാണ് കല്യാണമെങ്കില് അവടെ മധുരം വെപ്പും മഞ്ഞൾ മഞ്ഞൾ ചടങ്ങോ മഞ്ഞൾ ഇടിൽ അങ്ങനെ ന്തോ ഒരു ചടങ്ങൂടി ഉണ്ട് ഹൽദി ന്നൊക്കെ പറയുന്ന ആ ഹ് അഹ്ഹ് അപ്പ്- അങ്ങനൊരു ചടങ്ങുണ്ട്- അത് എല്ലാരും ആഘോഷിക്കത്തില്ല ചിലര് കൂടുതലും ആൾക്കാര് ഇപ്പ അത് എന്താ സ്വീകരിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഈ മഞ്ഞൾ മഞ്ഞ ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ട് അങ്ങനൊരു അതികൂടെ തന്നെ മധുരം വെപ്പും പരിപാടീം എല്ലാം കൂടെ- കൂടി ചേർന്നൊരു പരിപാടി ആയ്ര്ന്ന് പിന്നെ തലേ ദിവസം ഏ ഞങ്ങക്കിവിടെ ഉം എന്താ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു ഫു ഭക്ഷണം എന്ന് പറയുന്നത് ഈ നമ്മുടെ എല്ലും കപ്പയും കൂടെ ചേർത്തിട്ട് ഒണ്ടാക്കുന്ന ഏഷ്യാട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫുഡാണ് വൈന്നേരം ഭക്ഷണമാണ് നമ്മൾ വൈന്നേരം കൊടുക്കാ എന്തോ കപ്പ ബിരിയാണി അത് തന്നെ അത് തന്നെ കപ്പ ബിരിയാണി ഏഷ്യാഡ് എന്നൊക്കെ പറയും അതിന്റെ കൂടെ തന്നെ ഇപ്പം വേണ്ടവർക്ക് അത് കഴി ക്കില്ലാത്തവരുണ്ടല്ലോ അവർക്ക് റൈസും ചിക്കനും ആ അല്ലെങ്കിൽ എന്താ പരിയാ പിന്നെ ചോറ് അതുവായിട്ട് ബന്ധപ്പെട്ട കറികളും ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരൂടെ എണീറ്റ് ഒന്നി ച്ച് ആ ചർ ങ്ങൾക്കായിട്ട് പോകുന്നു പള്ളിയിലേക്കെങ്കി പള്ളിയിലേക്ക് അല്ലെങ്കിൽ ആ മതപരമായ ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് പോകുന്നു അവരുടേതായ ആ ആചാരങ്ങളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് അവിടെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കാറ്ററിങ്ങിന്റെ പരിവാ ളാണല്ലോ മുഴുവനും പിന്നെ ഏ ഏഹ് ഏഹ് അലങ്കരിക്കലും പരിപാടികൾ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ ഈ ഒരു കാല കാ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്താറില് കൊറച്ചൂടെ ആൾക്കാര് പഴയ ഒരു ഇതേക്കൂട്ട് രീതികള് കൊറച്ചൂടെ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് തോന്നു. ൻ്റൊരു കൂട്ടുകാ ൻ്റെ ആഹ് കല്യാണം അടുത്ത ദിവസങ്ങളുണ്ട് അപ്പൊ അവര് ആ അവരിങ്ങനെ വേറെ റൂമ് വേ വേണ്ട എന്താ മുറികളൊന്നും എടുത്ത് വേറെ വാടേക്ക് പൈസ കൊടുത്തോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല ആള് പുറത്തൂന്ന് വരുന്നതാ ജോലി ജോലി. റത്താണ് പുറത്തൂന്ന് തിരിച്ച്. നാട്ടിൽ വന്ന് കല്യാ പുറത്തുന്ന് തന്നെ ആളെ കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കുന്നു. അപ്പം ഇവിടെ വരുമ്പോ അവര് പറയുവായിരുന്നു വീട്ടിൽ തന്നെ ആ പണ്ട് നമ്മൾ ചെയ്യില്ലേ ഇങ്ങനെ ഷീറ്റിട്ട് ഒരു മിറ്റവും അത് അവിടെ. നേ ഒരു ഉം എന്താ കല്യാണത്തിന്റെ ഒരു രീ ആ ഹാളും കാര്യങ്ങളും എല്ലാ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതി പഴയതുണ്ടായിരുന്നല്ലോ അതേ അതേപോലെ തന്നെ ആ രീതികള് ഇപ്പൊ അവര് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുമായിരുന്നു പഴയ രീതികൾ ഇപ്പോഴും നിലനിൽ. പലയെടുത്തു
ആഹ് ആഹ്
പിന്നെ അവിടെ അവിടുത്തെ കല്യാണങ്ങളുടെ പ്രത്യേകതകളൊക്കെയൊന്ന് പറയണേ
ഇപ്പോഴത്തെ പഴയ കാലഘട്ടത്തില് ആകെ രണ്ടു ദിവസത്തെ പരിപാടി ഉണ്ടാവുള്ളു തലേന്ന് കല്യാണത്തിൻ്റെ തലേന്ന് ഉച്ചയാമ്പോത്തിന് ബന്ന്. എല്ലാ കുടുംബക്കാരും അയൽവാസികളൊക്കെ എത്തും എന്നിട്ട് എല്ലാം പണികളൊക്കെ ചെയ്യും. പിന്നെ ഉള്ളികള് തൊലി ക്കാൻ അങ്ങനെയൊക്ക മേശകളൊക്കെ ഇട്ടിട്ട് വട്ടത്തിലിരുന്നിട്ട് എല്ലാവരും അതൊക്കെ ചെയ്യും.
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ചെയ്യും എന്ന രാത്രി പിന്നെ ഫുഡ് ഉണ്ടാക്കും എന്താ ഓരോര് ഇത്രോട് കൈയ്യണേനനുസരിച്ച്. അവരുടേതായിട്ടിള്ള ചെലപ്പം ചിക്ക ആ ചിക്കൻ കറിയും ബീഫും അല്ല നെയ്ച്ചോറോ അല്ലങ്കി ബീഫ് പ്പൊ നെയ്ചോറ് കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി. അത് അ അവനനോട് കഴിയുന്നതിനനുസച്ചുള്ള ഇത് ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ മ മൈലാഞ്ചിടലും ബോയ്സ് ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ ആണെങ്കില് മൈലാഞ്ചിടലും അങ്ങനെയൊക്കെ ആയിട്ട് പോകും ആൺകുട്ടികൾതാവുമ്പോ പിന്നെ അന്നത്തെ പണ്ടത്തെ കാലത്ത്ട്ടോ അറകൾ ഒരുക്കലും. അങ്ങനെയായിട്ട് ചെക്കന്മാരൊക്കെ അങ്ങനെ പോകും അങ്ങനെയായിരുന്നു അങ്ങനെയായി പിറ്റേന്ന് പിറ്റേന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കപ്പ ബിരിയാണി ഇണ്ടാക്കുക
ആ അങ്ങനെയാണല്ലേ?
ആ പിറ്റേന്ന് രാവിലെക്ക് അല്ലെങ്കിൽ- പിന്നെ അവില് അവലുണ്ടല്ലോ അവിലും തേങ്ങയും അങ്ങനെ ഇതാക്കിയിട്ട് കുറേ വീട്ടുകാർ ഇപ്പ ഇന് വീട്ടുകാര ഒറ്റൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തില് ആരും വീട്ടിൽ നിൽക്കണില്ല ഒക്കെ സ്വന്തം രാത്രിത്തത്തോടെ കൂടി എല്ലാവരും അവനവനെ അവനവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോഴത്തെ കാല ഘട്ടം അന്നൊന്നും അങ്ങനെയല്ലായിരുന്നു അന്നൊക്കെ ചെറിയ വീടാണെങ്കിലും ആ വീട്ടില് എല്ലാവരും കൂടും ഇന്ന് അങ്ങനെയല്ല ഇല്ല ഇന്ന് നേരം നേരെ മറിച്ചാണല്ലോ എന്നിട്ട് എല്ലാവരും പിന്നെ എന്നിട്ട് പിന്നെ നേരം വളുത്തിട്ട് എല്ലാവരും ഇതൊക്കെ കഴിച്ച് പിന്നെ കുളിച്ച് മാറ്റി ഒരുങ്ങി അന്നൊക്കെ ഒറ്റ ഒറ്റ ഡ്രസ്സ് വ പിന്നെ വരന്റടുന്നു കൊണ്ടുവ വരുന്ന ഡ്രസ്സ ആണെങ്കിൽ അത് അത് അങ്ങനെ കൊണ്ടുവരൊന്നില്ലല്ലോ ആദ്യം വധു എന്ന് ഇവിടുന്ന് മാറ്റി നിൽക്കണം പിന്നെയാണ് അവിടുന്ന് വന്നിട്ട് പിന്നെ മാറ്റി മാറ്റി ഓന് കൊണ്ടു പോകും അന്നൊക്കെ രണ്ട് ഡ്രസ്സ് വസ്ത്രം വേണ്ടിയിരുന്നു ഇന്നത്തെ കാലഘട്ടം ഇവിടെ ഒക്കെ മൂന്നും നാലും അഞ്ചും ദിവസം ഓരോ പരിപാടായിട്ടും ബ്രൈട്റ്റുബിയും ഹെൽദിയും പിന്നെ അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളാണ് അതിനനുസരിച്ച് നമ്മള് ഡ്രസ്സും ആ് പുതിയ രീതികൾ അന്നത്തെ ടെൻഷൻ പറയണ്ടോ എന്താ ചെയ്യേണ്ടന്ന് തന്നെ അറിയില്ല ഒരു ഡ്രസ് പോരാ അന്ന- അന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഡ്രസ് മതി ഇനിയിപ്പോ ആ ഡ്രസ്സ് ആ ഡ്രസ്സുമ തന്നെ വേറെ കല്യാണത്തിന് നമ്മൾ പോയിരുന്നു ഇന്ന് അത് പറ്റില്ലല്ലോ ഇന്ന് നമ്മള് മൊബൈല് എടുത്ത് വാട്സാപ്പ് വന്നതോടുകൂടി സ്റ്റാറ്റസ് ഉ ഒരാൾക്ക് എടുത്തപ്പോ ഉം ഉം സ്റ്റാ- ഇട്ടാല് പിന്നെ ആ ഡ്രസ്സ് മറ്റൊരു കണ്ടു അപ്പൊ ആ വസ്ത്രം ഇടാൻ പറ്റൂല്ല ആ വസ്ത്രം പോലെ നമ്മള് ആ അതി അങ്ങ- ഇടാൻ പറ്റില്ല അങ്ങനെ ഇപ്പത്തെ കല്യാണത്തിന് ചെലവ് ഏറെയാണ് അന്നൊന്നും ചെലവില്ലായിരുന്നു അന്ന് ആണെങ്കിൽ ഇത്ര ചെലവില്ലായിരുന്നു ഇന്നിപ്പോ- പിന്നെ ബ്രൈറ്റ് ടൂബി കഴിക്കണം ഗ്രൂം ടൂബി കഴിക്കണം എന്തെല്ലാം മഞ്ഞക്കല്യാണം മഞ്ഞക്കല്ല്യാണം ഇതിനൊക്കെ ഒര് രണ്ടാഴ് ഉച്ച മുന്നേനെ ഒരുങ്ങയാണ് എല്ലാവരും മക്കള് അങ്ങനെ അങ്ങനത്തെ ആ ആ കാലഘട്ടം ട്ടാണ് പിന്നെ അന്നൊക്കെ ഒരു ചാ ഒരു ഭക്ഷണേ ഉണ്ടാവുള്ളൂ ഒരു ഐറ്റം ചോ ഞങ്ങൾ ചോറ്ന്നാ പറയുക ഒരൈയിറ്റം ആഹാരം ഉണ്ടാവുള്ളൂ അപ്പം അതല്ല ഇപ്പം രണ്ടും മൂന്നും
അതെ ഇപ്പൊ കുറച്ചുടെ എന്താ ആ എയിം ബൊഫെ പോലുള്ള സിസ്റ്റങ്ങളൊക്കെ വന്നപ്പോത്തേന് കുറച്ചുകൂടെ എന്താ പറയാ ആ അങ്ങനത്തെ ഒരു രീതികളായി അതായത് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എന്ത എടുത്ത് കഴിക്കാം എന്നുള്ള ഇതക്കോട്ട് വന്നു അതിനനുസരിച്ച് കല്യാണങ്ങൾക്ക് ചെലവ് കൂടി പിന്നെ പണ്ടഈയം മറ്റേ ഇപ്പ ഇ എനിക്കറിയത്തില്ല മറ്റേ ചരക്കെടുക്കാ പോകുന്നതും സ്വർണ്ണമ എടുക്കാൻ പോകുന്നതും അങ്ങനത്തെ പ്രത്യേക പ്രത്യേക രീതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഇന്നുണ്ടാവുമന്ന് എനിക്ക് അറിഞ്ഞൂടാം ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അടുത്തെങ്ങും ഒരു കല്യാണത്തി പോയിട്ട ത്തില്ല എന്റെ കല്യാണത്തില് ഉണ്ടായിരുന്നു
ക്കാൻ പോകുമ്പം പിന്നെ ആ നമ്മളെ കസിന് ആ ഉപ്പാൻ്റെ പൊങ്ങന്മാർ ഉമ്മാൻ്റെ അനിയത്തിയാൾ അങ്ങനെയൊക്കെല്ലോലൊക്കെ കൊണ്ടുപകും സ്വർണം എടുക്കാൻ പോകുമ്പോളും വസ്ത്രം എടുക്കാൻ പോകുമ്പോളും അതിനൊക്കെ അതിപ്പോഴും ഉണ്ട് അതെല്ലാവര പോയിട്ട് ങ്ങള് അങ്ങനെ എല്ലാവർക്കും ആ അടുത്ത ആൾക്കാർക്കൊക്കെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെ ആ സംറ ആ പരിപാടിയൊന്നും മാറിയിട്ടില്ല
മാറിയിട്ടില്ല ആ ആ ആ ഇവിടങ്ങളിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാര് ചുരുങ്ങി തുടങ്ങി ന്ന് വെച്ചാല് ഇപ്പം അങ്ങനത്തെ ഒരു ഇതേ കൂട്ടെ സാധാരണ ചെറുക്കിനും പെണ്ണും മാത്രം പോയി എടുത്തോണ്ട വരുന്ന രീതിക്കെ ഇപ്പായി ആയിട്ടില്ല ആ വീട്ടുകാർ അതന്നെ റിയാവോ കുറച്ചുകൂടെ പിള്ളേര് പഠിച്ച് കുറച്ച് എന്താ വിദ്യാഭ്യാസ നേടിയ പിള്ളോരാണ് അങ്ങനെ കേട്ടോ എന്ന വച്ചാ അവർക്ക് സൗകര്യംള്ള സ്ഥലത്തുനിന്ന് അവര് രണ്ടുപേരും ഒന്നിച്ച് പോയി എടുക്കുന്നു പിന്നെ അങ്ങനെ പിന്നെ സ്വർണം എനിക്ക് തോന്നു നോ എല്ലാരുംടെ പോയ എടുക്കുന്നേ തോന്നുന്നു എന്തായാലും ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും ഉറപ്പായിട്ടു ഉണ്ട് ആ
താ അടുത്ത ബന്ധത്തെ പ്പെെട്ടോല് അങ്ങനെ ഉണ്ടാവും
ആ ആ ഓരോരുത്തരുടെയും ഇ എന്താ സാമ്പത്തിക സ്ഥിതിഅനു അനുസരിച്ചാ തോന്നി ഈ ആൾക്കാരെ കൂടുതൽ കൂട്ടുന്നതെ
ആ അത് കൂട്ടിഎഴ്തിക്കാണ്ട് അല്ല കൂട്ടിഎഴ്തിക്കാണ്ട് എല്ലാർക്കുന്ന് എടുത്തൊടുക്കൂല അത് അതിനനുസരിച്ച് അടുത് അടുത്ത ബന്ധുക്കൾക്കെ എടുത്ത് കൊടുക്കുള്ളോ
ആ ആ ആഹ ഹ ഹ ആ ഇവിടെ കൊറെക്കെ ആ സിസ്റ്റം കുറച്ച
സാമ്പത്തികമായിട്ട് ആരെയും പിന്നൊക്കെ ഉള്ളവലക്ക് നോക്കി അങ്ങനെ എടുത്ത് കൊടുക്കും പിന്നെ ചെക്കന്റെ കല്യാണണ വെച്ചെങ്കി ചെക്കന്റെ പിന്നെ പെങ്ങ പെങ്ങമാർക്ക് എന്തായാലും എടുത്ത് കൊടുക്കും പിന്നെ പെങ്ങമാര് ഇങ്ങട്ടും തിരിച്ച് എടുത്ത് കൊടുക്കും പിന്നെ പ അമ്മായിമാരും ഉണ്ടാവുല്ലോ ആന്റിമാര് അമ്മായി അമ്മായി എന്ന ഞങ്ങളെ നാട്ടില് പ അ അവർക്ക് എടുത്ത് കൊടുക്കും അത് അങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കും അതുപോലെ ഇപാൻ്റെ ഏ അനിയന്മാ രെ ഭ ഭ ഭാര്യമാർക്ക് അങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കും നല്ലോം കഴിയ്ണോലാണെങ്കി ട്ടോ കഴിയാത്തോലാണെങ്കി ചെക്കനും പെണ്ണിനും മാത്രം ഇട്ത്ത്ട്ട് അങ്ങനെ പോര്ണോലുണ്ട് ഇപ്പ
ആഹ് ഇവിടെ ഇപ്പം ഇപ്പൊ ഞാൻ പറയല്ലേ ഒരു കല്യാണം അടുത്ത ദിവസങ്ങളിൽ തന്നെയുണ്ട് അപ്പം എന്താ ഏറ്റവും അടുത്തൊരു ഉം ബാല്യകാല സുഹൃത്തെന്ന് പറയാം അപ്പൊ ആളുടെ ഉം കല്യാണംന്ന് പർഞ് കയ്ഞ്ഞാല് ഞങ്ങള് എല്ലാം ഞങ്ങളെല്ലാം ഒരെ ഒന്നി ച്ചോര അപ്പൊ ആള് പൊർത് പോയിട്ട് പൊർത്തുന്നന്നെ ഒരാളെ കൊണ്ടാ വരുന്നത് ബോംബെ ഉള്ള ഒരു കുട്ടിയെ കൊണ്ടാ വരുന്നെ അപ്പൊ ഇവിടെ കൊണ്ടുവരണം മലയാളം പഠിപ്പിക്കണം ഹാ ഹാ പിന്നെ ഓരോ ഇതിലേക്ക് ചടങ്ങുകളിലേക്ക് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കണം കാരണം ഇവിടുത് ത്തെ ക ക കൾ ഓരോ നാട്ടിലെയും സംസ്കാരങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളണ്ടല്ലോ അപ്പം ഞാൻ പറയുകയും ചെയ്തു എടാ നീ ഇവിടെ കൊണ്ടൊന്നു എങ്ങ നി കൊച്ചിനെ ആ ഈ സംസ്കാരം എല്ലാം ഒന്ന് പഠപ്പിച്ചെടുക്കും എന്നാന്നെച്ച് ഇവിടത്തെ ആൾക്കാര് കൊർച്ച് യാഥാസ്ഥി തികരാണല്ലോ അവിടുത്തെ നാട്ടിലള്ള ആൾക്കാരെ പോലെല്ല നമ്മുടെ ആൾക്കാര് കൊർചൂടെ എന്നാ പറയുന്നെ കൊറെ കൊറേ കാര്യങ്ങൾക്ക് ഭയങ്കര മൂല്യം കല്പിക്കുന്ന രീതി ആൾക്കാരാ എല്ലാത്തിനും വിദ്യാഭ്യാസ ആണേലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പൈ മൂല്യം എടുക്കുന്ന ആൾക്കാര അപ്പം ഞാ അന്നേരം പറയുവാര് ഞാൻ പറയുവാരുന്നൊരു നേരത്തെ പോരെ എന്തായാലും ഇരുപത്തെട്ടിന് കല്യാണെങ്കിൽ ഒരു ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി പോരാൻ പറ്റ പോരാൻ പറയുവാരുന്നു എന്ന വെച്ചാ കുറച്ചുകൂടെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഒക്കെ നടക്കുമ്പോം കുറച്ച കൂടെ ഒരു കാര്യങ്ങള് ഇവിട് ട്ടെന്ന് പിടികിട്ടോലോ ഇല്ല പിന്നെ ഒരു പരിചയം ഇല്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് ഒരു കൊച്ചിനെ പെട്ടെന്ന് കേറ്റിക്കൊണ്ട് വരുവാന്ന് പറയുന്ന അതിന്റെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ മാ എന്ന് പറഞ്ഞ പോലേയ് ഇപ്പത്തെ ഇപ്പത്തെ കല്യാണങ്ങൾ അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ടും പോകും തിങ്ങോട്ടും വരും അപ്പൊ നമ്മടെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഓക് ആ